നമസ്കാരം.
നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
ഹായ് ഗുഡവിനിങ്.
എന്തൊക്കെയൊണ്ട്. ഇങ്ങനെ സുഖായിട്ട് പോണ്. അവെടെയോ?
ഇവെടെ സുഖയായിട്ട് പോകുന്നു.
എന്താ വൈകുന്നേരം ചായെക്കെ കുടിച്ചിരിക്കണോ?
ഓ ചായെക്കെ കുടിച്ചിരിക്കാണ്
ഉ എന്താ സ്പെഷ്യാലായിറ്റ് എന്തായൊള്ളേ?
സ്പെഷ്യലായിട്ട് ഇന്ന് പക്വട
ഓ പക്വടയും പാൽച്ചായയാ
ആഹ് പക്വടയും കോഫിം നെസ് നെസ് കോഫി
ഓ ചായൊന്നും കുടിക്കാറില്ല.
ചായ കുടിക്കാറാണ്ട് ഇന്ന് കോഫി ആരുന്നു.
ഉം
ഗൾഫിന്ന് കൊണ്ട് വന്ന കോഫി ഉണ്ടാരുന്നു. അപ്പൊ അതെടുത്ത് കുടിച്ചു.
ആഹ് ആഹ് പക്വാടയും കോഫിയുല്ലേ
ഉം ഉം നല്ല മഴയത്ത് ഇങ്ങനെ ഇരുക്ക് ഇരുന്ന് കുടിക്കാൻ നല്ല രസല്ലേ. ചൂടുള്ള പിന്നെ കോഫിം മോള് കോളേജിട്ട് വന്നെപ്പം. വാ വാങ്ങിപ്പോന്ന്
ആഹ് ആഹ് പക്കടയും വാങ്ങി പോന്നുണ്ടാവലാരും. എവിടുന്ന്?
എന്താട്? വും ഉണ്ട് കോളേജിൽ പോരുന്ന വഴില് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതെങ്ങെനെ നമ്മെള് തോന്നന്നത്. അയിക്ക് നല്ല സോസും. ഇതൊക്കെ ഉണ്ടാരുന്നു. അതൊക്കെ കൂട്ടി പിടിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കയാണ്. എന്താണ് നിങ്ങളെക്ക് ചായയും കടിയൊക്കെ?
ഞങ്ങെക്ക് ഇവെടെ ചായയും പഴമ്പൊരിയാണ്.
ഓ പൊയപ്പൊരി വീട്ടില് ഉണ്ടാക്കിയോ?
ആഹ് പഴപ്പൊരി വീട്ടിലൊണ്ടാക്കിയതാ.
ആഹ്
പഴപ്പൊരിയും ചായയൊണ്ട്.
ഓക്കെ. ഇന്നെന്താ ക്ലാസ് ഉണ്ടായിരുന്നോ?
ഇല്ല ഇല്ല ക്ലാസ് ഒന്നുല്ല ഇന്ന് സാറ്റർഡേയായ്ട്ട് ക്ലാസ് ഒന്നും ഉണ്ടായിന്നില്ല. പിന്നെ ഇന്നു മഴയല്ലേ അപ്പ നല്ലൊന്ന് ഉറക്കാരുന്നു.
ഓ ഉറങ്ങെന്നാരുന്നു. മഴയത്ത് നല്ലോണ്ണം മൂടി പൊതെച്ച് കെടക്കാൻ നല്ല സുഖാണല്ലോ അല്ലേ.
ആഹ് ക്ലാസില്ലാത്ത ടൈമിലല്ലേ അങ്ങനെയൊക്കെരിത്. അവസരം കിട്ടുള്ളൂ അത് മുതലാക്കണ്ടേ.
ഓ ഫോണൊന്നും കാണാറില്ലേ ഉറങ്ങാറാണോ?
ഫോണ് കാണാറൊക്കെണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരൊഴിവ് കിട്ടിപ്പോൾ ഒന്ന് ഒറങ്ങാന്ന് വിചാരിച്ചങ്ങനെ ഒറങ്ങി.
ആഹ് എന്താണ് കാണാറുള്ളത് ഫോണില് റീൽസോ അതോ ഫിലിമോ? അതോ യൂട്യൂബില് കാണണേ ഓരോരുത്തര്ടെ വീഡിയോ എന്താ കാണാറ്?
അങ്ങനെ ചോയ്ച്ചാ എല്ലാം യൂസ് ചെയ്യാണ്ട്. ഓ ഫിലിമെക്കെ കാണാറൊണ്ട് ഇപ്പൊ പുതിയതായി എറങ്ങിട്ടുള്ള ദൃശ്യം ത്രീയൊക്കെ കണ്ടിട്ടൊണ്ട്.
ദൃശ്യൊക്കെ കണ്ടോ?
എന്നാ പറഞ്ഞ്?
ഓ എവടെ ഉം ഇവെടെ പോയി കാൺണോ?
അല്ല അല്ല. തീയേറ്ററിലൊന്നല്ല. അല്ല അല്ല അത് നമ്മള് ടെലിഗ്രാമില് കിട്ടുവല്ലോ. അത്
ഓ അങ്ങനെ കാണൂല്ലേ വേറെ ഏതൊക്കെയാ കണ്ടത്?
ദൃശ്യം പിന്നെ ട്രെഡിങ് ഉണ്ടായിന്ന വാഴാ റ്റു അങ്ങനെ കൊറച്ചിപ്പ അടുത്ത് ഇറങ്ങിയതൊക്കെ കണ്ടിട്ടൊണ്ട് ഞാനും ഉമ്മയൊക്കെയായിട്ട്. എല്ലാളോളോം കൂടിയിരുന്ന് കാണും രാത്രി. ഇതേപ്പോലെ. ആഹ് ആഹ് എന്തേലും ഫ്രീ ടൈം ഒണ്ടാവെല്ലോ ചെലു പോയി വൈന്നാരം ചായെക്കെ കുടിച്ചിരിക്കുമ്പോ കാണും. അല്ലെങ്കില് പിന്നെ രാത്രി ഫുഡെക്ക്. കഴിച്ചിരുന്നിട്ട് കൊറെച്ചൂടി ഫ്രീണ്ടാവുമ്പോ, അങ്ങനെയിരുന്നൊക്കെ കാണും.
ഉം ഉമ്മായും കൂടെ കാണുവോ?
ആഹ്, ഞങ്ങരാണ്ടാള് ഇരുന്നു കാണും.
ഇപ്പേ
ഉം ഇപ്പേന്നും അങ്ങനെ ഒണ്ടാവാറില്ല. ഞങ്ങെള് ഒണ്ടാതെ പിന്നെ കാണാറൊണ്ട്.
ഓഹോ
ഉം ഉം ഇങ്ങെള് കാണാറൊണ്ടോ?
ഏഹ്, ഞങ്ങളങ്ങനെ കാണാറൊന്നുല്ല്യാ. എപ്പോഴെങ്കിലൊക്കെ ഇന്നലെ വെരും കുട്ടികളെ കാണുമ്പോ അങ്ങനെ കാണും. ഈപ്പ ഏതൊക്കെയാ കണ്ടു പറഞ്ഞു?
ദൃശ്യം ത്രി പിന്നെ വാഴ. കൊഴപ്പില്ലാ. ദൃശ്യം എഹ് വൺ ആഹ് നല്ല ദൃശ്യം വണും ടൂ വെക്കെ കണ്ടു കഴിഞ്ഞാല് ത്രീയൊക്കെ അടിപൊളിയായിറ്റ്. എന്നുണ്ട്. നല്ലേ ത്രിലിങ്ങായ് പ്പോ. ആഹ് വണും ടു ഒക്കെ അന്ന് ഇറങ്ങിയതില് കണ്ടില്ലാരുന്നു. പിന്നെ ഇപ്പ ത്രീ ഇറങ്ങിയപ്പോ അത് കണ്ടു. ഇപ്പൊ ഫോറുണ്ടോന്ന് അറിയില്ല. അടിപൊളി ഫിലിം, ഫിലിം ആണ് മോ മോഹൽലാലിന്റെ.
ഓഹ് ഓഹ്. ഫാമിലിയൊക്കെയായിരുന്നു കാണാൻ പറ്റിയതാണോ?
ആഹ്, അത് ഫാമിലിക്കഥ തന്നെയാണ്. കുട്ടികൾ. ക്ക തന്നെ ഇപ്പം കൊറച്ചൊക്കെ കാണാൻ പറ്റും. ഒരു പത്ത് വയസിന് മോളിലൊള്ളവർക്കൊക്കെ. ഒരു ഫാമിലി റിലേറ്റ് ചെയ്ത ആയിട്ടൊള്ളൊരു കഥയാണ് അതില് വെരുന്നേ. ഒരു ഇൻസിഡെന്റ്. പ്രേമത്തിന്റെ ഒരു ഇൻസിഡെന്റ്.
ഓഹ് ഓഹ്. വായേലം നമ്മളൊന്നും കണ്ടില്ലാ. അപ്പോ ഇതിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ.
വാഴയില് പിന്നെ ഫ്രണ്ട്ഷിപ്പാണ്. നമ്മെളെ കോളേജ് ലൈഫുണ്ടെല്ലോ. കാണ് കോളേജ് സ്റ്റുഡെന്റസിന്റെയൊരു നാലാൾ ക്കാര്ള്ള ഫ്രണ്ട്ഷിപ്പ്. ആഹ് റിലേറ്റഡ് ആയിട്ടൊള്ളാൻ വാഴേല് വർന്നെ
ഉം ഉം അയിൽ ആരാ അഭിനയിച്ചത്
പറ്റാണെങ്കില് ഇതില് ഉം യൂട്യൂബിലോ ഇതൊക്കെ ഉണ്ടാവും ടെലിഗ്രാമിലൊക്കെ ഉണ്ട് എന്ത് ആഹ് യൂട്യൂബിലുണ്ട് ദൃശ്യം മിണ് ഒക്കെ ത്രീ വന്നിണ്ടാറല്ലോ ത്രീ പുതിയത് ഇറങ്ങിയതല്ലേ
ഓഹ് ഓഹ്
ത്രീ ണ്ടോന്ന അറിയില്ല ഉം
ഉം
എന്താ കോളേജ് പഠിക്കുന്ന എന്താ എന്താ പഠിക്കുന്ന
അല്ല ഞാൻ പഠഠിക്കണൊന്നില്ല
ആഹല്ല മോള് കോളേജിൽ എന്താ പഠിക്കുന്ന
മോള് ടി ആർ ടി പഠിക്കുന്നു
ആഹ് അയിൽ എന്താ മെയിനായിട്ട് വരണ
അയ്ല് മെയിന ആയിട്ട് എക്സ്റേ ഈ സി എ ല്ലെ എം ആർ ഐ സി ടി അങ്ങനെ റേഡിയോളജിയറി റേഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നത് അതെ അത് ഡിപ്ലോമ കോഴ്സാണ് രണ്ട് വർഷട്ട
ഏഹ് രണ്ട വർഷത്ത കോയ്സാ വർക്ക് ഉണ്ടാവോ ഐന്റെ ഇടൽ
ആഹ് അവർക്കുണ്ട് അതിന്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പ് ആയിട്ട് അതിന്റെ കൂടെന്നെ ഇത്ണ്ടാവും ട്രെനി ആയിട്ട് ക്ലാസ്സ്‌ ഉണ്ടാവും അതിന്റെടയിൽ ഇന്റേൺഷിപ്പ് ഉണ്ടാകും അങ്ങനെയാണ് അതെ പിന്ന ഒരു മാസം ആഹ ആ
ഓ അങ്ങനെയല്ലെ ഉ അതെ എപ്പള മോർണിംഗ് ട്ടോ
ആഹ് എന്റെട നൈറ്റ ഉണ്ടോ എല്ലണ്ട് ഇടൽ നൈറ്റ് ഉണ്ടാവും സൺഡേ ഉണ്ടാവും ഫുള്ള് ലീവില്ലാതെ പോവുവായാണെങ്കി പിന്നെ ആഹ് ആ എടക് എല്ലർക്കും ഇങ്ങനെ കുറച്ച് കുട്ടികളുള്ളവര് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത ത് പറ അവടെ ഹോസ്
ആ ആഹ
എല്ലും മന്നി നി റെഡിയക്കെഓര് പിന്നെ ഒള്ളു ഇടിവെ ഇവരെെ ഇങ്ങനെ മാറ്റിവിടും കോളേജിലൊക്കെ പഠിക്കുമ്പോ മെഡിക്കൽ കോളേജ ഒക്കെ ആവുമ്പോൾ അങ്ങനെയണല്ലോ പഠിക്കണ കുട്ടികളെ തന്നെ ഒള്ളു ഇങ്ങനെ വർക്ക് ചെയ്യാൻ ആക്കണല്ലോ പിന്നെ ഇവർക്കു പഠിക്കാനും ഇതാണ് എന്താണ്
ആഹ
നല്ലതാണ് കുട്ടികൾക്ക് പഠിക്കാനും ട്രെയിനിങ്ങും ഇതൊക്കെ കിട്ടാനാഗിൽ
ആഹെ പഠിക്കുമ്പോ കൂടുത്തില ടെയിനി കിട്ട നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യല്ലേ
ആ ആ എക്സ്പീരിയൻസിന് പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് പോകേണ്ടര ആാവശ്യം വരൂല്ല വറെ കോളേജിൽ തന്നെ ആവുമ്പോ അവിടന്ന്ന്നെ ഒക്ക് കിട്ടും പി ഇപ്പല്ല ട്രെയിനിങ്ങിനൊക്കെ ഓരോരുത്തർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് പൈസ അങ്ങോട്ട് കൊടുത്ത് വർക്ക് ചെയ്യണല്ലോ എല്ലാരും ഏഹ് സയക് ആഹ അപ്പൊ
അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ ഇപ്പ അങ്ങനെ തന്നെയാണ്
ആഹ ആ ഇവിടെ ആകുമ്പോ പിന്നെ അങ്ങനത്തെ ആവശ്യം വരില്ല ഇവലെ കോളേജിൽ തന്നെ അങ്ങനെ ചെയ്തു കൊടുക്കണോണ്ട്
ആഹ ആ ഇപ്പല്ല ഈ അക്കൗണ്ടന്റ ആയിട്ടൊക്കെ പഠിക്കുന്നവര് ഇപ്പോ അങ്ങനെ കമ്പനിയില് രണ്ട മൂന്നാല് മാസം അല്ലെങ്കി ഒരു കൊല്ലൊക്കെ വെറതെ ട്രെനിങ്ങിന് ഇ ഒരു ശമ്പളോ സാലറി ഒന്നുമല്ല
ആഹ് ഒന്നുമല്ലാതെ ഒരു ഇതാണ് എ്പ എക്സ്പീരിയൻസ് വേണം ഏതൊരു ജോലിക്കായിട്ടും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്ണല്ലോ ഇപ്പ ചോദിക്കണേ ആദ്യത്തെ മാതിരി പൊതിുണ്ടോന്നല്ലോ ചോദിക്കുന്ന ഉ പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നന്നെ ചോദിക്കാന
ആഹ ആഹ ബുദ്ധിമുട്ടാണ് അങ്ങനെ ആകുമ്പോ നമ്മള് പഠിച്ച ഒരു കാര്യ ആവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടല്ലേ പിന്നെ ട്രെയിനിങ് നമ്മൾ ഒരു വർഷം വെറു പോവല്ലേ മറ്റേ കൂടെ തന്നെ ടെയിനിങ് കിട്ട്പോ നമക്ക് യൂസ്ഫു ആണ്
ആഹ നല്ലതാണ് നമ്മള് കൊറച്ചൊന്ന് ഇപ്പൊ കൊറച്ചൊന്ന് റിസ്ക് എടുക്കേണ്ടി വരും എന്നാലും കൊഴപ്പല്ല
ആഹ അപ്പ എത്ര വർഷയി പഠിക്കാൻ തൊടഗിറ്റ് ആ ആ പഠിക്കാൻ തൊടഗിറ്റ് എത്ര വർഷമായി
ഇപ്പ അന്നർക്ഷ ഇത് ഇനി ഒരു ആറു മാസം ആരുമാസം ഇല്ല എല്ലാവരും ഉണ്ടാവും ഇനി അടുത്ത മാർച്ച് വരെ ക്ലാസ്സുണ്ട് മാർച്ചിലെ എക്സാം അതോടുകൂടി യസ്സ് കംപ്ലീറ്റ് ആവും
ആഹ് ഉം പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് റേഡിയോളജി കോഴ്സ് എടുത്തതാ
ആഹ് ആഹ് പ്ലസ് ടു കഴിഞ്ഞ് നേരിട്ട് അതെടുത്താ പിന്നെപ്പം ഏത് കോഴ്സായാലും ഡിഗ്രി ഇല്ലല്ല ഡിഗ്രി ഒക്കെ വേണങ്കിൽ ഇതിന്റെ കൂടെ ഡിസ്റ്റൻറ് ആയിട്ട് ചെയ്യാർഞ് ഇത് കഴിഞ്ഞി ട്ട് വാണെങ്കില് ഇതിന്റേതായിട്ടുള്ള ഡിഗ്രി ഇണ്ടല്ലോ ഓൽക്ക് ഇതിന്റെ ഡിഗ്രി ആയിട്ടുണ്ട് അപ്പൊ അത് ഓൽക്കുവാണെങ്കില് രണ്ട്‌ വർഷത്തെ ഇതിന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യലും അയ്ന്റെ കൂടെ ഡിഗ്രി അങ്ങനെ ചെയ്യാർഞ്ഞാണ്ട്
ആഹ് ആഹ് ആഹ് ഇപ്പെല്ലാരും അധികവും ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രിയാ എടുക്കുന്നെ
ആഹ്
ആഹ് ആഹ് ഉം അങ്ങനെ തന്നെയാണ്
ഇത് കഴ് നോക്കണം നോക്കാന്ന് പറഞ്ഞാണ്ടാണ് ഡിഗ്രിയോ ഇനി വേറെന്ത് കോഴ്സ് പഠിക്കാണെങ്കിലും വർക്ക് ചെയ്താണ്ട് പഠിക്കാലോ ഇഞ്ഞി ഒര് എന്തെങ്കിലും ഒരു കോഴ്സ് കയ്യിലിണ്ടാവോലോ ഞമ്മ ക്കാ ഫീൽഡില് എറങ്ങാലോ
ആഹ് ആഹ് മറ്റേ നമ്മള് പഠിത്തം മാത്രായി പോവും
ആഹ് ആഹ് അപ്പൊ പിന്നെ നമ്മക്കൊന്നും ഉണ്ടാവൂല്ല